ഹലോ ആഹ കേക്കണ്ട്
എന്തൊക്കെയണ്ട് വിശേഷം
എന്താ അങ്ങനെ പോന്നു ഹും നിന്റെ ഏ ഇല്ല മായൊന്നുല്ല മയ നാർത്തൊക്കെ ഇണ്ടയ്നി ഇപ്പ ഒന്നങ്ങനെ ചോർന്ന്ക്ക്‌ണ്
ആ ഇപ്പൊ അവിടെ വെയിലാണ്
ഉം ഇപ്പൊ ചോർന്നാണ് ഇത്രയും നേരം ഇണ്ടയ്നി
ആ ആ ഇവിടെ നല്ല വെയില അടച്ചിണ്ട് ഇ പോ പുറത്തൊക്കെ തുണികള് ഇട്ടക്ക്ണ് കൊറച്ചക്ക ഒണക്കാള്ളൊക്കെ ഇട്ടച്ച്
ഞാ മിഷൽ ഇടലണ് മിശീൽ ഇട്ടുകാണ്ട് പിന്നെ ഇങ്ങിട്ട് മേലെ കൊട്ന്ന് വിരിച്ചലാണ് അങ്ങനെക്കെ നടക്കള്ളൂ
ആ അതെ ശെരിയാകുള്ളൂ ഞങ്ങൾക്ക്
ആയില്ട്ടങ്ങണ്
അങ്ങനെ ഞങ്ങള് മുന്നില് കൊറച്ച് ഷീറ്റിട്ട്ക്ക്ണ് അയിറെ ഉള്ളില് സൈഡിലായിട്ട വണ്ടിയൊക്കെ നിർത്തിഡിനോടുത്ത് കൊറച്ച് വൽതാക്കി ഷീറ്റിട്ട്ക്ക്ണ് അതിന്റെ സൈഡിലാ
ആഹ് ഷീറ്റ്ണ്ടാവുമ്പോ പിന്നെ നനീ ന
ആഹ ആഹ അങ്ങനെ കാട്ടിലാണ് ഞങ്ങള്
ആ എന്തൊക്കെ ആഹ ചോറക്കെ തിന്ന കഴിച്ചിലെ
ആഹ്ഞങ്ങങ്ങള് കഴിച്ചു
ഉം ചോറ്റ്ക്ക് കാബേജ ഇണ്ട് കാബേജ ഉണ്ട് ഉച
പിന്നെ എന്തുള്ള മീൻ ന്താ മീൻ വാങ്ങീക്ക്ണന്ന
ഏഎ മീനൊന്നും വങ്ങില്ല
ഉ എന്തക്കറി
കറി ചക്കക്കുരു
ചക്കക്കുരു, ചക്കക്കുരു ഒന്നും ചക്കക്കുരു വെച്ചക്കെ
ചക്കകുരുവും ആ ചെയ്ത് പരിപ്പൊ ട്ട്ണ്ടാക്കൂലേ
അതെന്ത്‌ കറിയ പറഞ്ഞൊരു റെസിപ്പി ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലോ ഞമ്മളൊക്ക അറിയില്ല നമ്മൾ കറിയാത്തതാണെങ്കി ഹലോ
ആ അലോ അങ്ങനെ അതല്ല മ്മളെ വിഷയം വേറാണ്
അങ്ങനമ്മക്കയ്മക്കെത്താം ആ അവ് വ് ങ്ങക്ക് മുടി കൊഴിച്ചുണ്ടോ?
ഉം... ഉം. ക്ക് മുടി ഉള്ളെന്നെല്ല മുടിക്കൊഴിച്ച്ലൂം ല്ല മുടികൊഴിച്ച്ല്ണ്ട് ഉള്ളില്ല
ആ... ക്ക് പെരും പ നിഛലാപ്പൊ അല്ലെങ്കില് വല്ലാതെമുടില്ല.
ആ... നല്ല ഹെയറ് ണ്ടേയ്നീ..
ഉം ഉം
അദ്യത്തെണ്ടേന് പിന്നെന്താ വെച്ചാല് ഈ മുടി കുഴിച്ചിലുള്ളോണ്ട് ഞാന്... എവ്ടെ ന്നോക്ക്യാലും മുടികാണാണ് മുടിണ്ട് മുടെണ് ഫുഡി ലുംഅല്ലാത്തിലും മുടി കാണുമ്പോ അ പോബ്ലാവല്ലൊ അപ്പൊ പിന്നെഞാ മുടി മുറിച്ച്. ഞാൻ തന്നെ സ്വയം മുറിച്ച് പിന്നഅത് വളര്ണില്ലാ.. പിന്നെവളരായിട്ടോരോ എണ്ണതേച്ച് വിട്ടില് കാച്ച്ണ്ടാക്കി ഉം. പഷേ.. എന്താന്ന്റിയില്ല ഇ ങ്ങനെ മാറ്റി മാറ്റി ചെയ്തോണ്ടാണോ അതൊരു ബാഡ്സ്മെല്ല്ങ്ങനെ വരാ തലയിലൊക്കെ വിറ്റാമിൻ ഇ ഇട്ട്ക്കാണ്ട് ണ്ടാക്കും ആ... കാചെണ്ണാന്ന്പറഞ്ട്ട്കാര്യല്ലാ... ഇത് പല എ എണ്ണ യൂസെയ്തിട്ടാണോന്ന് അറിയില
ആ ക്ഷെ ഈ കാച്ചിയെണ്ണ ഇട്ടാലെ, മുടി ക്കൊരു സ്മെല്ലാണ് ത ണ്ട് സ്മെല്ല്പ്പണ്ടാവും. പക്ഷെ അയ് ഞമ്മള് നല്ലൊം സോപ്പ് ട്ടൊരച്ചാല് ആ സോപ്പ് സോപ്പ്ന്റെപത അ അ ന്ന്ട്ടാ എണ്ണനിർത്യപ്പോ...
പിന്നെ.. ഹാ... എണ്ണ നിർത്തി. ഏ... കൊറെഅങ്ങനെകൊറെ യൂസെയ്ത്ക്ക്‌ണ് ഞാന് എണ്ണകളൊക്കെ കറ്റാർവായും ഏ... പിന്നേ... വാങ്ങിക്കാണ്ട് അംലഹെയറോയില്
പലേ.. ആ.. അങ്ങനെ പലേ... എണ്ണകളുണ്ടല്ലപോ പാർളക്ക്
അ ഇത് നെല്ലിക്കെന്റൊണ് നിക്ക്‌ത് ഭയങ്കരഷ്ട്ടാണ് ആ.. അത് ന്താച്ചാല് ഈ എണ്ണേൻ ന്താ ന്താചാല് നല്ലൊരു സ്മെല്ലാണ്ട് നമ്മള് മുടി ക്ക് ചത്ത്ച്ചീഞ സ്മെല്ല് ണ്ടാവൂല നല്ലൊരു സ്മെ സ്മെല്ല് വരും പിന്നെ അയ്ല് പറയ്ന്ന്ണ്ട് ഉള്ളുണ്ടാവും മുടി കൊഴിച്ചില് മാറ്ന്നൊക്കെ ഓടി ഏ...
മുടീലാരോ ചത്ത് ചീഞ്ഞത് പേനാളോ..
ഏ മ്.. മുടിഎന്താ... അയ്ല് പറയ്ന്ന്ണ്ട് ഏ ഉള്ള്ണ്ടാവും മുടികൊഴിച്ചില് മാറുന്നൊക്കെ പിന്നെന്താച്ചാ.. അത് തണുപ്പ് കൂടും മ്പോ... അത് എങ്ങടെ തലേ... പേന് വരാ... അപ്പ ഞാൻ നിർത്തീതാണ്.
കഫ ക്കെട്ട്
ഉം നീരെറങ്ങീട്ട് തലവേദനട്ക്ക.. ആഹ.. ഹേറോയിലാണ് ആയുർവേദിക്കിന്റെ ആണ് ഹെർബൽ ഓയിലാണോ ആഹ രാത്രി തേച്ചൊക്കെ ഉം. അങ്ങനെ വക്കാ ഞാന് അങ്ങനെ ചെയ്തില്ല ഞാന് കുടിച്ചണിന് മുമ്പ്. തേച്ച് വെക്കും ന്നട്ട് ഒരു. കൊർച്ചേരം കഴിഞ്ഞാല് കഴ്കി കളയും അങ്ങനെ ചെയ്യല് ഞാന്.
എ മണിക്കൂറൊക്കെ നിക്കോ
ആ ഇൻക്ക് കൂടുതല് എണ്ണ തേച്ച് വെക്കാൻ പറ്റുല അപ്പൊന്ന്. തലവേദന വരും പക്ഷേ ഞാന ങ്ങനെ വെ
നീരർങ്ങോ ആ ആ ആ ക്ഷേ കൂ നങ്ങള തലേല് കൊറെ കാലം കൊറെ പേ എണ്ണ തേച്ച് വെച്ചി നേ
ആ
ആ പറിണേ ക്കാ
ആ പറ്റുല അത് കേടാണ്. പിന്നെ അങ്ങനെ കൊറെ തേച്ച് ന് ആരിവേപ്പ് കറ്റാർവായ എല്ലാം കൂടി മിക്സ് ആ ട്ട്ള്ള എണ്ണകള് അങ്ങനെ കുറെ സുഖം പിന്നെ വിറ്റാമി ഇട്ട്കാണ്ട്. വിറ്റാമിൻ ഇ കറ്റാർവായ വിറ്റാമിൻ ഇ. ആ അതൊക്കെ. ഇട്ടുകാണ്ട് വേ കരേൽപ്പില അഹ് ഇട്ട് കാണ്ടൊക്കെണ് ഞാൻ കാച്ചല് അല്ലാ കൂടെ കഞ്ഞുണ്ണി അതൊന്നും ഉണ്ടാവൂല അതൊക്കെ നല്ല തണ്പ്പല്ലേ അതൊന്നുംല്ല ഇല്ല വെച്ച് കാണ്ട്. അങ്ങനെണ്ട് ചെയ ലാണ് പിന്നെ അതൊന്നും. മുടി കൊഴിച്ച്ൽന് മാറ് മാറ്റൊന്നുല്ല പിന്നെ. ഏ ത് താരന് ആദ്യൊക്കെ ണ്ടായിനി ഇപ്പ ല്ല
അ ആ
ആദ്യം നല്ല താര ണ്ടനി ഇപ്പൊ കുറവാണ് പിന്നെ ഞാന് ഇത്. ച്ചീനി ഉലുവ വള്ളത്തില് കുത്ർ ത്തിട്ട് ഉം അല്ല വെള്ളം അത് അരച്ച്ട്ട് അങ്ങനെ വെച്ചു.
അത്
ഉലുവ വള്ളത്തിലിട്ട് അരച്ചിട്ട് ആ അങ്ങനെ തേച്ച് അത് നല്ല തണ്പ്പാണ് ഏ
എന്നിട്ട് എന്താണ് അതെന്തിരുന്നു താരത്തിനോ എന്തിനാ
ആ അതും പറ്റും താരന്പറ്റും മുടി. ഓർക്ക കുറവ് ല്ല. അത് തേക്കുമ്പോ നല്ല തണ്പ്പായിട്ട് തലക്ക് നല്ല തണ്പ്പായിട്ട് ഒറക്കം വരാണ്
ഈ കാലത്ത് തേക്കാൻ പറ്റൂലല്ലേ ഈ കാലത്ത് തേച്ചാല്
ഏ
തണുപ്പൊ ഒക്കെ പാടെ ഈ കാലത്ത് തേച്ചാല് എല്ലാ തണുപ്പ് കൂടിയായ പിന്നെ ഒറങ്ങിയാ നീച്ചൂ ല്ല
അത് മുടി നല്ല ബലം ഒർ പ്പ്ണ്ടാവും ഇല്ല മുടിനെ നല്ല ഒറപ്പ്ണ്ടാവും താരനും പോകും താരനും പോവും ഉള്ളും ണ്ടാവും
ഉള്ള് ആ
പിന്ന നമ്മള് ഇത് അത് മാത്രല്ല നമ്മള് ഷാമ് ഇതൊക്കെ യൂസ് ചെയ്യ്ണ്ല്ലേ. പൊർത്ത്തെ താ ഷാമ്പൂ ക്കെ യൂസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് തലമുടിക്ക് കേടാണ്.
ആ ആ പക്ഷെ ശരിക്കും നമ്മള് തലക്ക് സോപ്പ് സോപ്പ് തേക്ക് ണേലേറെ. നല്ലത് ഷാമ്പുന്നെ ണം പോലോ. സോപ്പ് ഉപയോഗിക്കാനേക്കാളും കൂടുതല് നമുക്ക്. ഷാമ്പൂ ഉപയോഗി ക്ക് ണതാണോ ല്ലേനല്ലത് ആ ആ എന്താ ഞാ കൊറെ ആ അത് തേക്കണം അതയിന് എപ്പള ഒയ്‌വ് കുളിച്ചാനേരത്ത്ക്ക്. ഇപ്പൊ ഒരു സമ്പത്തികാണില്ല. അവക്ക കുറച്ചീസീണ്ടാവും അതാണ്ടവാ ആ ആ ഒരു ഊറ്റത്തില് കുറച്ചീസ ഉണ്ടാവും. പിന്നെ കണക്കേക്കാ രം
പക്ഷെ റിസൾട്ട് ഇണ്ട് സംഭവം റിസൾട്ട് ഇണ്ട്. രണ്ടാഴ്ച ഉണ്ടൊക്കെ ചെറിയതെർത്ത മുടിയൊക്കെ ഇങ്ങനെ. മുടിങ്ങ്തളർത്ത് ഇങ്ങനെ വരും ചെമ്പരത്തിതാളിയൊക്ക യൂസ് ചെയ്യണെങ്കിൽ മുടി ഉണ്ടാവും മുടിക്കുള്ള ഷാമ്പ് തേച്ചപോലെ മുടി എന്താ കൊഴഞ്ഞനിക്കും അതും അങ്ങനെ തന്നെയാണ് ഉലുവേം. അ തന്നെയാണ് മുടിരണ്ടാഴ്ച്ചോ മൂന്നാഴ്ച്ചോ. മ്പോന്ന മുടിഇണ്ടാവും തെള്ളുടങ്ങും.
ഉം ഉം ഞാന ആയുർവേദ ഡോക്ടറെ കാട്ടിരുന്ന ആയുർവേദ ഡോക്ടറെ. ട്ടിരുന്നു അപ്പൊ ഇനിക്കിപ്പോ ഇന്റെ മ ട്ടഅങ്ങനെ കുരുന്നില്ലായിരുന്നു ഇപ്പൊ ആകെ മൊഖത്തകൂടെ കുരു അപ്പോനിപ്പോ
ആഹ അതാ എണ്ണ ഓവറയിട്ട് തലെതേച്ചിട്ടാണത്.
ഏ ഞാന അങ്ങനെ തേക്കലൊന്നുല ഞാൻ ഒരു തുള്ളി എടുക്കലുള്ളു എനിക്ക് വല്ലാ മുടിയിലാതോണ്ട് കൊറച്ച എണ്ണന്റെ ആവശ്യെള്ളു. അപ്പൊ ഞാൻ കൊളസ്ട്രോള് കൂടിയിട്ടാണോന്നൊക്കെ വിചാരിച്ചിരുന്നു കൊളസ് ട്രോള് കൂടിയാലാകെ കുരൊന്തലോ ല്പക്ഷെ ഞാനാ ടൈമില്. ആ ഞാനാ ടൈമില് ഭായ ഭയങ്കര എക്സസൈസും. കുറച്ചൊക്കെ ഭക്ഷണം കണ്ട്രോളിങേനു അപ്പൊനിക്ക് കൊളസ്ട്രോൾ വരാൻ ചാൻസ് ഇലാന്ന് ഒറപ്പിണ്ട്‌. അയിലാണ് തലയില് പെരും കടച്ചിൽ രണ്ടകയ്യോടും മാന്തും അയിന് ഞാൻ ന്നിട്ട് കൊറചീസം ആവുമ്പോ പേന വിചാരിച്ച പേൻ വാർന്നോക്കി അന്ന് വാർന്നോക്കീട്ട് ഒരൊറ്റ പേൻ കിട്ടില്ല. അ ഞാൻ പറഞ്ഞു എന്റെ മൂത്തചീനോടെ ഇതൊന്ന് നോക്കി താരണ്ടൊക്കി പറഞ് നോക്കുമ്പോ നെറച്ച് താരണ്ട്‌. താര ഉണ്ടായ മുഖത്തകൂടെ കുരുപൊന്തും പോലെയ് താരം. അതോണ്ടാണ് മുഖത്തകൂടെ ആകെ കുരുപൊന്തയെണെ അങ്ങനെ ഞാൻ പിന്നെ താരത്തിന് ഡോക്ടറെ കാട്ടാൻ പോയി പിന്നെ. മുടി നാലോംകൊയ. അപ്പൊ ഡോക്ടറെ ന്താട്ടീന് മുഖത്ത് തേക്കാനെന്തോ ഒരു പൊടിയന്ന്ക്ക്ണ് അയ്ന്ചെറിയെ ചൂട്വെള്ളത്തിലിട്ട് തേകാനോ അത് നലവോമകത്തള്ളതൊക്കെ പൊന്തി. ന്തിങ്ങാട്ടങ്ങനെ പോക എന്താണാവോ പക്ഷെ തലേക്ക് ഒന്നും തന്നതുല്ല. പിന്നെ പിന്നെ പിന്നെന്തെന്നാാല എന്റെ കു
ട്ടി എന്നീട്ടിക്കുണു ഞാൻ പിന്നെ വിളിചെണ്ടട്ടോ
ആ ആയിക്കോട്ടെ ന്നാ ശെരി.